ന്താ വിശേഷം
നല്ല വിശേഷം കേക്കനുണ്ടോ പറയണത് ഉ എന്താണ് ആ സുഖമാണ് താങ്കൾക്ക് സുഖമാണോ
ആ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു എന്താണ് ഞൻ ഞാൻ ഇതാ ലഞ്ച് പ്രിപ്പറേഷന് ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെെന്താണ്
ഏ ഞാന് ഇതാ ചോറ് തിന്നിട്ടില്ല എനിക്കിന്ന് നോമ്പാ
അതെ അല്ലെ ആ ആ ആ ആ ആ
ആ ഞാൻ പഠിക്കേ
ആ ആ ആ ആ ഞാൻ വിട്ട പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല
അപ്പൊ എന്താ ഹൗസ് വൈഫാനോ അതോ
വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്ങ്ങനെ പോണം മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് അവര് പഠിക്കുന്നു ഭർത്താവ് ഗള്ഫിലാണ് ഇപ്പം നാട്ടിലാണ് നാട്ടിലുണ്ട്
ആ ആ ആ ആ അങ്ങനെ എന്താന്ന് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയത്
ഇന് മീൻകറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി മീൻപൊരിച്ചു ചോറ് വെച്ചു ആങ്ങനെ പിന്നെ പിന്ന അല്ല വീട്ടില് കുട്ടികളുള്ളപ്പോ അവര് സഹായിക്കും ക്കല്ല അതെ അപ്പൊ ഞാൻ തനിച്ചു തന്നെ ഉ ഞങ്ങള് വീട് അടുത്ത് താമസിച്ചോള്ളൂ അപ്പ പിന്നെ അതിന്റേതായ ഒരു ക്ലീൻ വൃത്തിയാക്കലും കാര്യ
ആ ആ ആ ആ ആങ്ങനെ അപ്പ വീട് എന്ന താമസിച്ചന്ന് പറഞ്ഞ വീട്
ഞങ്ങൾ കഴ് രണ്ടു മാസം ആവന്നു ഇരുപത്തിനാലാം തീയതി വന്നാൽ രണ്ട മാസവും ഉ എന്താ പഠിക്കണ കുട്ടി എന്താ പഠിക്കണത്
ഞാൻ ഓക്യുപേഷൻ തെറാപ്പി
അതല്ലേ
നിങ്ങളെ വീടൊക്കെ എന്ന്
ഞങ്ങളെ വീട്ടിലിപ്പ ഇപ്പൊ ഞാനും ഭർത്താവും മക്കളും പിന്നെ ഭർത്താവിൻ്റെ ഉപ്പിമ്മി ഉണ്ട് അവർ ആ തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെ നമ്മൾ ആ വീട്ടിലായിരുന്നു ഒന്നിച്ച് പിന്നെ അവരു പ്രായായവരല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങട്ട് വാരാനുള്ളൊരു ബുദ്ധിമുട്ടൊണ്ട് അവരവിട്ണ്ട്
ആ അത് ശരിയാ ശരിയാ ഞാ ന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണേ ഞങ്ങൾ ഇതുപോലെ ഉമ്മാക്കും ഉപ്പപ്പാക്കും ഇപ്പുറത്തേക്ക് വരാന ഒരു ബുദ്ധിമുട്ട് അവരെ വീട് വിട്ട് വരാനേയ് ആ അപ്പൊ പിന്നെ അങ്ങനെയായിട്ട് ഒരു അപ്പുറത്തന്നെ നമ്മളിങ്ങനെ സമയാവുമ്പോ ഇമ്മ ഫുഡ്ക്കെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടോടുക്കും
ഉം ഉം നിങ്ങളെ വീട്ടിൽ ആരൊക്കെ
ഇന്റെ വീട്ടില് ഇതുപോലെ ഉമ്മ പ്പ ഉമ്മുമാപ്പപ്പാ പിന്നെ അനിയൻ അനിയത്തി ഉപ്പ
ആ ആ ആ ആ അപ്പൊ ഇപ്പൊ നാട്ടില്ണ്ടാ അതോ
ആര് ഞാന് ഞാൻ ഇപ്പ നാട്ടിലാ.
ആ ആ ആ
എന്താണ് ഞങ്ങക്കിപ്പോ ലീവ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് പബ്ലിക് ഹോളിഡേ ആണല്ലോ ഇപ്പൊ അപ്പൊ അതിന് വേണ്ടി വന്നതാ നാ നാളല്ലാ മറ്റന്നാളായിട്ട് പോവും.
അതേല്ലേ ആ ആ ആ ആ
ഭക്ഷണം ണ്ടല്ലോ ഇന്ന് ഫാസ്റ്റിംഗാണ്. അതോണ്ട് ഭക്ഷണം കഴിക്കാനില്ല.
ആ ആ ആ ആ ആ ആ ഇനിയിപ്പ എന്നാ തിരിച്ചു പൂവാ.
തിരിച്ച് തിങ്കളാഴ്ച വരെ ലീവ് എടുത്താലോന്ന്ണ്ട്.
ആ ആ ആ ആ ആ അപ്പൊ എപ്പോഴും ലീവ് എടുക്കുമ്പോ പ്രശ്നല്ലേ?
ഏ എപ്പോഴും ലീവെടുക്കാറില്ല അങ്ങനെ.
ആ
വെല്ലപ്പോളൊക്കെ എടുക്കലൊള്ളൂ. അതോണ്ട് പിന്നെ അങ്ങനെ പോണ് അല്ല ഏ താങ്കൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ?
യാത്ര ചെയ്യാനൊക്കെ ഇഷ്ട്ടാണ് പക്ഷേ അങ്ങനെ പോവാറില്ലാന്ന് മാത്രം
പുവാത്തത്
പുവാത്തത് എന്താ വെച്ചാല് പ്രത്യേകിച്ച് എന്താ വച്ചാല് ഭർത്താവ് നാട്ടിലില്ല അപ്പൊ ഞാനും മക്കളും മാത്രോള്ളപ്പൊ നമ്മള് അങ്ങനൊരു പുവാനുള്ളൊരിതില്ല ഇപ്പോ ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ലോ ദൂരെ അല്ലെങ്കിൽ കൂടിട്ട് അടുത്തടുത്തായിട്ടൊക്കെ എവിടെലൊക്കെ പോകും വല്ലഷോപ്പി പ്പിങ്ങ് മാളോ അങ്ങനെ എവിടലൊക്കെ ആയിട്ട് പോകും. അല്ലാതെ ദൂരെ പോക്ക് കുറവാണ്. രാവിലെ പോയിട്ട് വൈകീട്ട് വരണ രീതിയില്
ആ ശരി ശരി അല്ല നിങ്ങിളിപ്പോ എന്താണ് എന്താ പറയാ വർ മുമ്പ് വർക്ക് ചെയ്തിരുന്നോ എവിടേലും
ഇല്ല ഇല്ല ഇല്ല ഇല്ല അല്ല വർക്ക് ചെയ്തിട്ടില്ല ഉം എന്നും വീട്ടിൽത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പുവാണ്. പിന്നെ ഇപ്പോൾ സ്കൂള് തുറന്നപ്പോ പിന്നെ മക്കള കാര്യങ്ങളും യിട്ട് ഇങ്ങനെ പോണു. മക്കളില്ലല്ല മൂത്ത മോള് പിന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കണ് പിന്നെ ഡിഗ്രി മീൻസ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് പഠിക്കണണ്ട് ഒക്യുപേഷൻ തെറാപ്പി പിന്നെ രണ്ടാമത്തെ ആളിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞു ഇപ്പതാ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്തിട്ട്ണ്ട്. മോന് ഏഴാം ക്ലാസ്സില് പഠിക്കും.
മക്കളാണലെലേ
ഇരുപത്തൊന്നിരുപത്തിരണ്ട് വയസ്സായി മൂത്ത ആൾക്ക്. ഉം ഉം ഇങ്ങളെ വീട്ടില് ആരൊക്കെള്ളത് അനിയത്തി ആങ്ങള ആരൊക്കെ
ആ നി അനിയത്തീം ആങ്ങളേം മ്മയും ഉപ്പേയും ഉമ്മേയു ഇപ്പപ്പേയും. ഓ ഞാൻ വെറും പൂക്കാ ഞാൻ ഡെയ്ലീന്ന്ള്ള പോലെ ന്നെ ന്നെ കാണാണ്ടായ എല്ലാരും പറയും ആ അതെവ്ട്ക്കേലും പോയീണ്ടാവും
ഓ
ആ ഞാൻ എന്ന് യാത്രയെ ഇങ്ങനെ ഇഷ്ട്ടപ്പെടുന്നൊരു വ്യക്തിയാണ്.
കൂടുതല് ഈ മല കയറാനൊക്കെണ് ഇഷ്റ്റം ഓണ്ട് ഇന്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോക്കെ ഞായിങ്ങനെ മലകേറും.
ആ ആ ആ അപ്പം മലകേറാൻ ഇഷ്ട്ടപ്പെട്ട വ്യക്ത്യാണ്.
അതെ അതെ വളരേധികം ഇഷ്ട്ടപ്പെട്ട വ്യക്ത്യാണ്. അപ്പ ഞാനിങ്ങനെ ഈ കല്യാണൊക്കെ കഴിക്കുമ്പോ ഈ ത് അതുപോലെ ഈ മല കേറാനൊക്കെ താല്പര്യള്ള ഒരാളൊക്കെ കല്യാണം കഴിക്കണന്നാണാഗ്രഹം.
ആ ആ. അങ്ങനാവട്ടെ നല്ലൊരു ഭത്താവിനെ കി
കിട്ടട്ടെ കണക്കാവണല്ലൊൽ
അതെ അതെ അതെ അപ്പ നിങ്ങള് പഠിക്ക്‌ന്ന ഈ കോഴ്സ് നിങ്‌ക്ക് വടെ കേരളത്തിൽ അത് പൊർത്തൊക്കെ നല്ല സ്കോപ്പുള്ളതാണാ
ആ അങ്ങനേണ് കേക്ക്‌ണത്. നല്ല പൊർത്തും നാട്ടില് നാട്ടില് സ്കോപ്പില്ലായിട്ടൊന്നുല്ല പക്ഷെ നമ്മള് കൂടുതൽ പൊർത്ത് പോയാലാണ് പൈസ കിട്ടാനാണ്.
ആ ഒര്പാട് ചെലവൊക്കെണ്ടാ ഇത് പഠിക്കാന്
പഠിക്കാന് ചെലവൊക്കെണ്ട്
ണ്ടാലെ
പിന്നെ എന്താച്ചാല് ഇപ്പൊ പിന്നെര് സമാധാനാരിക്കും ക്കുമ്പ ഇപ്പ ഞങ്ങടെ ജൂനിയേഴസായിറ്റ് വര്നോൽക്കൊക്കെ അതിലേറെ ഫീസാ
ഇപ്പോഴത്തെടുത്ത കോഴ്സ്സാണ്.
അതെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഇൻക്ക്ങ്ങനെ ഇങ്ങനെ ചെയ്യാങ്ങനെ ഇതായിട്ട് എട്ത്തെര് കോഴ്സാണ്. മ് ഏ താങ്കൾ എന്താ ഒന്നും പഠിക്കാര്ന്നത്
പഠിക്കാന് ന്ന് പറഞ് കഴിഞ്ഞാല് നമ്മളൊരു പ്ലസ് വൺ പ്ലറ്റൂ നൊക്കെ പഠിക്ക്‌ന്ന സമയത്തെന്നെ കല്യാണൊർപ്പിച്ചു കല്യാണൊർപ്പി ച്ചപ്പോ കല്യാണമേ ജീവിതം ന്ന്ള്ള രീതീലങ്ങട്ട് ജീവിച്ചു. പിന്നെ എന്റതും
സ്ത്രീകളുങ്ങനേണ്ലെ
അതെ അതെ നമുക്ക് വൈകീറ്റാണാ ബുദ്ധിവരോള്ളു.
ഭർത്താവ് എങ്ങനെ ഭയങ്കര കെയറിങ്ങും ലൗവബ്ളു ആണോ
അതെ അതെ അതെ വളരെ വളരെ അധികം ശ്രദ്ധിക്ക്‌ന്നെക്കൊരാളാണ്. പക്ഷെ പഠിപ്പിക്കുന്നതിനോടൊന്നും അത്ര വല്ല്യേ താല്പര്യം ആദ്യണ്ടായിര്ന്നില്ല. പിന്നെ ഞാനും വല്ല്യോരു താൽ പ്പര്യം കാണിച്ചില്ല. പിന്നെ ഒര് നാലഞ്ചു വർഷം കൈഞ്ഞ്ട്ടാണ് കുട്ട കുട്ട്യാള്ണ്ടായത്. അപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേതു ആദ്യത്തെര് കുട്ട് കുട്ടിണ്ടായപ്പോ അതന്നെ ഭയങ്കര സംഭവേച്ച്ട്ട് നിന്നു.
അങ്ങനേലേ ഭർത്താവു അ മോനും ഒക്കെപ്പെന്താ ചെയ്യണത്
ഇപ്പ അവര് താ വടെണ്ട് അവടെണ്ട് വീട്ട്ല്ണ്ട്.
മ് മ് മ് വടേണ്ട് ന്റപ്പാ
ക്കാനും മറ്റുള്ളതിനെക്ക നല്ല സപ്
ഓ വളരെ സപ്പോട്ടീവാണ്. പഠിക്കാതേന് ല്ലെങ്കില്ള്ള പ്രശ്നങ്ങളേ ഒള്ളൂ.
അതെലെ ആ ആ അതെലെ ആ ആ നിങ്ങള് ഇപ്പ അടുത്തൊക്കെ എവടേലൊക്കെ പോയിര്ന്നോ ത്രകള് പോയിര്ന്നു.
ആഹ് പോയിര്ന്ന്. ഞാൻ പർഞ്ഞീലെ ഞാന് ഫുൾ യാത്ര ചെയ്യണ ഒരുവ്യക്തി ണ്. എനിക്ക്, എന്റെ കയ്യിയില് കുറച്ച് പൈസ വന്നാൻ, ഞാൻ യാത്ര ചെയ്യും.
പഠിക്കുന്നേൻന്റെ എടേല്, വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയും കാണുന്നുണ്ടോ?
ഒ ഒണ്ട് ഞാൻ എവിടൊക്കെ പോ ജോലി ഉണ്ടോ എവിടൊക്കെ ഞാൻ പോയി ജോലി ചെയ്യും
അപ്പൊ പിന്നെപ്പോഴ പഠിക്ക
ആ പഠിക്കാന് അ സമയുണ്ട് നമ്മള് വേണ വിഴച്ച നമ്മുക്ക് എന്തിനാ സമയം എല്ലാ
അതെയതെ, തെ, തെ. അത്പ്പൊ താമസിക്കുന്നത് എങ്ങനെ?
അല്ല. ഞാൻ പൊറത്ത് റൂമ്ട്ത്ത് നിക്കാണ്.
അപ്പൊ നിങ്ങൾ തന്നെ ഫുഡ്?
ആ അതെ. സ്വന്തമായിട്ട് കുക്കെയ്യാണ്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ങ്ങനെ പഠിച്ചു. സർവൈവ് ചെയ്യാൻള്ളത് നമ്മൾ പഠിക്കണല്ലോ?
അതെ, അതെ, അതെ, നല്ലതാണ്. ഭാവിൽ ഉപകാരപ്പെടും.
പിന്നെ, എന്താപ്പൊ പൈസാച്ചിട്ടാ പോറൊത്തൊക്കെ? ഭക്ഷണം എന്തെങ്കിലും വേടിക്കാ വിചാരിച്ചാ നല്ലതും അല്ല, നമ്മളെ വയറിന്.
ആ. നിങ്ങൾക്ക് പിന്നെ ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്ണ്ടോ പ്പൊ?
ആ. ഗാസിന്റെ കാര്യമാണ് ഗ്യാസ് കഴിഞ്ഞപ്രാവിശ്യം, ഞങ്ങൾ ആയിരം ഉർപ്പേക്കൊക്കെണ് നറക്കലേയ്. ഈ ഏജന്റ്മാരെല്ലാണ്ടേ, മറ്റാൾക്കാരെന്തോ കൊടുന്നേര, അങ്ങനെ ന്തോ സംഭവം, ഇപ്രശം രണ്ടായിരം റുപ്പീയക് കിട്ടിയത്. രണ്ടായിരം റുപ്പീയ.
മീനും, ഇറച്ചൊക്കെ ഉണ്ടാ, പാകം ചെയ്യാറുണ്ടോ?
വീട്ടിന്നു പോകുമ്പോ കൊണ്ടുപോവാ ചെയ്യാ. കൂടുതലും ഉമ്മന്നെ കറിയാക്കിയിട്ട് തെരെ ചെയ്യ. അല്ലാണ്ട് അവിടെ പോയി ഉണ്ടാക്കാന്, എപ്പളേലും ചിക്കനാണ്ട് കൊണ്ടോയിട്ട്ണ്ട്.
ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ ഏതാ?
ഇഷ്ടല്ല. അങ്ങനെ അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ക്ക് ബർഗർ, പിസ്സ, ബിരിയാണി, മന്തി എല്ലാം ഇഷ്ടാ. അങ്ങനെ അങ്ങനെരു ഒറ്റ ഫുഡ് അങ്ങനെ ഇല്ല്യ. താങ്കൾക്കോ?
ഏയ്. നിക്ക് കൂടുതലും നോൺവെജിനോടാണ്. പക്ഷെ, അത് നമുക്ക് ഒരു ദിവസം കഴിച്ച കഴിഞ്ഞാലും മടു ആ. അപ്പൊ പച്ചക്കറിയോ? മീനോ? എല്ലാതും വെക്കും. എല്ലാതും വെക്കും, എല്ലാതും കഴിക്കും.
ആ ആ ആ ആ ആ.
പച്ചക്കറി, ഇറച്ചി, മീൻ, അല്ല ഇറച്ചി അങ്ങനത്തെ കോഴി ഐറ്റംസിനോ?
ആ ആ. പ്പൊ പിന്നെ മക്കൾ ഇപ്പ അങ്ങനെന്നെയാണല്ലോ!.
പൂന്തോട്ടം, പച്ചക്കറി, കൃഷികളൊക്കെ ഉണ്ടോ?
അതൊക്കെ താല്പര്യള്ള ആൾക്കാരാണ്? ഉം. ഇങ്ങൾക്ക്, ഇങ്ങളെ വീട്ടി റംബൂട്ടാനുണ്ടോ?
ആ റാംമ്പുട്ടാനും, ഞങ്ങളിപ്പോ പുതിയ വീട് വെച്ച് താമസിച്ചപ്പൊല്ലേ. ! ആ റാംമ്പുട്ടാനെ, അത് അല്ല. ഈ വേഗം കഴ്ക്കുന്ന ചക്ക, അതൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. ഒക്കെ ഭർത്താവിന് ഭയങ്കര താല്പര്യ.
ആ ആ. ന്നിട്ട് അതിന്ന് ന്തേലും കിട്ടോ? ഇപ്പൊ വെച്ചിട്ടൊള്ളൊലോ ല്ലേ?
ആ ഇപ്പ വെച്ചിട്ടുള്ളൂ, ഇപ്പൊ വെച്ചിട്ടുള്ളു. ഇങ്ങനെ കൂമ്പ് വരുന്നേ ഉള്ളൂ. ന്നാ ശെരി. വേറൊന്നുല്ലല്ലോ?
ഉം.